ഹലോ
ഹല കേക്കണ് ണ്ടാ
ആഹ് കേൾക്കാം
ഏഹ് എന്താ പണി?
ഓ ഒരു പണിയില്ല.
ഏഹ് എഴുതാനുള്ളതൊക്കെ കഴിഞ്ഞാ?
ഏയ് ഇല്ല ഇനി നാളെ എഴുതാന്ന് വിചാരിച്ചു. ആഹ് അത്യാവശ്യം ഉണ്ട്
ആഹ് ഹോം വർക്ക് ഒക്കെ തിരലുണ്ടോ ഇപ്പൊ
ആഹ് ഇപ്പോഴുണ്ട്.
ആഹ് അസൈൻമെന്റ് അല്ലെങ്കി നിങ്ങക്ക് സെമിനാർ ഒക്കെ ഉണ്ടാ?
സെമിനാറില്ല സെമിനാറുണ്ടായി. ഗ്രൂപ്പ് ആയിട്ടായിരുന്നു നാല് പേര്
ആഹ് അത് നമ്മള് ക്ലാസ്സ് എടുത്തു കൊടുക്കണ്ടേ?
ആഹ് ക്ലാസ് എടുത്ത് കൊടുക്കണം കഴിഞ്ഞ വർഷം ഒരു ഒരെണ്ണം ഉണ്ടായി അതിന് മുമ്പ് ഒരണ്ണം അങ്ങനെ അത്രണ്ടാവൂ.
ആഹ് ഓ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കിങ്ങെനെ ഞങ്ങൾക്ക് മൂന്നാമത്തെ കൊല്ലായി കഴിഞ്ഞാല്. പിന്നെ ഫു മൊത്തം പാടങ്ങള് മൊത്തം അങ്ങോട്ട് കുട്ട്യേൾക്ക് കൊടുക്കും. എന്നിട്ട് ഓല ഓല കൊണ്ട് എടുപ്പിക്കും ക്ലാസ്സ് എന്നിട്ട് തി ഉം ടീച്ചർമാര് അവിടെ ഇരിക്കും
ആഹ്
ഇങ്ങളെനെ ആഹ് ക്ലാസ് ട്ത്തൊട്ക്ക മ്മള് സാധാ ട്ക്കണ മാരി ബോഡും മലൊക്കെ എയ്തി നമ്മള് അങ്ങനെ ഇട്ട് കൊടുത്ത് ശീല ഇല്ലാത്തവർക്ക് കയ്യൊക്കെ വർ
ആഹ് വറക്കും ശരിയാ ആഹ് ഞാനങ്ങനെ എടുക്കാറൊന്നുല്ല. ഇവിടെ പുള്ളേര് പഠിക്കാൻ വേണ്ടി അവരെ പഠിപ്പിക്കും.
ആഹ് ആഹ് കോൺഫിഡൻസ് കിട്ടൂല.
ഉം ഉം ഒട്ടൂല
ആഹ് അല്ല ഇങ്ങള് എൻ സി എൻ എസ് എസ് സന് പോകുമ്പോ പാട്ടൊക്കെ പാടണ്ടേ?
അതൊക്കെ ചെയ്യും അതിലൊന്നും പേടിയില്ല.
അല്ല അത് സാറമാര് വിളിക്ക ചെയ്യാ
ഇവടെ സാർമാരല്ല നടത്തണെ ഇപ്പൊ നമ്മടെ ആ ആ കുട്ടികളെ അതവര്ന്നെ നടത്തണെ
ആഹ്
അപ്പൊ അതോണ്ട് അവര് വിളിക്കും. അതൊന്നും എനിക്ക് പേടിയില്ല. അതിപ്പ അഭിനയിക്കാന അ അതൊന്നും കൊഴപ്പല്ല. അഭിനയിക്കാനൊക്കെ പറയോള്ളൂ ഓള് തൊഴിലുറപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതിപ്പോ എല്ലാരും ഉണ്ടാവൂലോ? അതൊക്കെ ഭയങ്കര ഇതാ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും
ആഹ്
ഇങ്ങനത്തെരുമ്പതണ പേടി
ആഹ് ആഹ്
ഉം ഉം
എന്നിട്ട് ഇന്നക്ക എന്നിട്ട് ആരെങ്കിലും ഉണ്ടോ ചേച്ചിനെ പോലെ
ഇല്ലില്ല
നൊണറയാ
സത്യം എല്ലാ എല്ലാവരും ആഗ്രഹ ഇല്ലാതെവരു വല്ല വിഗ്രഹിക്കുന്ന ചെത് ചുമ്മാർ ഞാല്ലേ ഏഹ് അള്ളാ സത്യായിട്ടും ഇല്ലാ
ഏഹ് ഇവിടെ എന്താ അസ്ബന്റിീനര ഏട്ടനണ്ടാ അതങ്ങനെ
ആഹ്
അപ്പൊ ഞങ്ങളെ കല്യാണ ആയ സമയത്ത് അത് അപ്പ എന്റെ ഹസ്ബൻഡറ് പറഞ്ഞ ഏഹ് അെ ഇങ്ങെക്കും പാനീയാനിങ്ങനെ കല്യാണം രു മോശല്ലേ എന്നൊക്കെ ചോദിച്ചു ആഹ് ലവ് മാരേജ
ആഹ് എത്ര വർഷം
അതൊരു ആ ഒന്നും പറയാത്തല്ലേ ആക്ക ഒരു ലോഡ് കണക്ക ഇനണ്ട്
ഉം ഉം
ആഹ് അപ്പൊ ഏട്ടന് അതി ഏട്ടന് അങ്ങനെ ഒരുതില്ലയേ
ആഹ്
അപ്പ ഏട്ട പറഞ്ഞ കല്യാണം കഴിക്കൊണ്ടോടൊക്കെ കല്യാണം കഴിച്ചുോളിയായിരുന്നു പിന്നെ കാത്ത കണ്ടാറഞ്ഞു ആഹ് കൊഴപ്പൊന്നുല്ല അല്ലാതെപ്പോൊ കല്യാണം കേക്കാണ്ടവരൊക്കെക്കും കൊറച്ച് കൊറച്ച് വ്യത്യാസംല്ലേ ഒരു വയസ്സ് ഒന്നര വയസ്സ് വേഗം ഒക്കെ ഒരേ മാരിയാ
ഉം
കൊപ്പൊപ്പപ്പപ്പ ഇണ്ടായോരാ അപ്പൊ ആട് കല്യാണം കഴിച്ചു ങ്ങൾ നേരം വേകണ്ടാറി അങ്ങനെ ഞാൻ വന്ന്
അപ്പൊ വീട്ടുകാർ സമ്മയ്കയും ചെയ്തൊ
ഇവിടെ കൊഴപ്പല്ല അവടെ ഭയങ്കര സീനൊന്ന ഇന്റോടെ ആഹ് കൊറച്ച് സീന ഓൽക്ക ഇല്ലാത്ത ഡിമാന്റ്ണ്ടാവല
ആഹ് അതന്നെ
എന്ന ഓല ശക്കന്മാര അതിനനുസരിച്ചുണ്ടോ ആറ്റുണ്ടോ ല്ല
ഇല്ല ഓറ്റ കുഴപ്പമില്ലാട്ടോ പെണ്ണുങ്ങള അതുപെ കുഴപ്പള്ളൂ
ആഹ് അല്ല പിന്നെ കൊഴപ്പല്ലട്ടോ ഒരു മാസം കൊണ്ടൊക്കെ ശരിയായി
ഉം
പിന്നെ ഓല വ വിളിച്ചു അങ്ങോട് ചെന്ന് ആ ഒലങ്ങട് വന്ന് കുട്ടിയായി പൊപ്പ കുഴപ്പല്ല അപ്പ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും ഒക്കെ നോർമൽ എന്നട്ട് അമ്മ എപ്പോഴും പറയും
ഉം
എന്തോരം പ്രശ്നങ്ങളെയ്ന്ന് ന്നിട്ട് ഇപ്പൊ ആർക്കൊന്നും പറയാനില്ലേ ഇപ്പൊ ആഹ് ഇപ്പോ നല്ല പോലൊക്കെ നല്ലോ അന്വേഷിച്ചുക്ക നല്ലോ ചെയ്തോരതൊക്കെ അവിടെ കിടക്ക
ആഹ്
ഉം അത് പറയപ്പോഴ എന്നണ്ട് എന്നിട്ടിപ്പ അൻക്ക്പ്പ എന്തെ കൊഴപ്പണ്ടോ ജ് ഇപ്പ അങ്ങനയി ട്ട് അത് ഓരോരോ അമ്മക്കും ഓരോരോ ഇത്ണ്ടാവേ
ആഹ് വിധിണ്ട്
വിധിണ്ട് ഉം ഞാനൊന്നും ഇങ്ങനെ ആവുന്ന് ഞാൻ സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടില്ല
ഉം
ഉം
ആഹ് ഞാൻ വിചാരിച്ച് എനിക്ക് എന്തേലും ഉണ്ടാവുന്നാ പിന്നെ പിന്നാന്ന് എനിക്ക് മനസ്സിലായത് എനക്ക്ഴിയുന്നില്ല പിന്നെ ഇവിടെ സംഭവച്ചില്ലെങ്കിൽ അതും ഇതാലോ
ഏ ഭയങ്കര ചോറേണ് ട്ടാ
ഉം
മാണ്ടില്ലേന്നൊക്കെ തോന്നു നമ്മക്ക് കാണം നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇതില് ഇതിന്റെ ഇടയി കറന്ന് നമ്മളാണ് ഒന്നും ഇല്ലാണ്ടാവ ആ ആണുങ്ങൾക്കരണം ഒന്നില്ല ഓലെ വീട്ടരു ഒരു പ്രശ്നത്തിന് നി ല്ല ആഹ് ഇത് അമ്മള് ആഹ് വീട്ടാരെ വീട്ടാരത് നോക്കണം ഇപ്പർത്ത് നോക്കണം ആകെ രണ്ട് അതിന്റെ ഇടയിലു ഇങ്ങള് പെടും ഞമ്മളും
ഉം
വീട്ടരാണെങ്കി ഇത് ജീവിക്കാള്ളത് ഓളാണ് അതൊട്ടെ ചിന്തിക്കൂല്ല ഇനിയിപ്പ വേറെ ആള അടുത്ത് കൊടുത്താലും ആടെ കൊടുത്തയക്കല്ലേ
ആഹ് നാട്ടുകാര് എങ്ങനെ എന്ത് വിചാരിക്കും വീട്ടുകാര് എന്ത് വിചാരിക്കും ആ ഒരിതാ
ആഹ് ഇപ്പൊ പിന്നെ കൊറേയൊക്കെ കാലം മാറീണ് കേട്ടാ
ഉം ഏ എല്ലാരും മാറിയൊന്നുമില്ല
അവിടെ മാറീട്ടുണ്ടാവൂല്ലല്ലേ
അല്ല ചെലപ്പോ സമ്മയ്ക്കൂല പറയാൻ പറ്റൂലാ നമ്മള സോപ്പിട്ടാ ചിലപ്പോ ഇതാവും
ആഹ് അവിടെ ഇപ്പ എന്റെ അമ്മ പറയും ഇന്റെ ഒപ്പം ഞങ്ങള് ട്വിൻസ് ആണ് ഇന്റെ ഒപ്പം ഒരു ബോയിണ്ട്
ആഹ് ആഹ്
അപ്പൊ ഓന് ഇപ്പോ ഇങ്ങനെ കല്യാണൊക്കെ നോക്കണ്ട് അപ്പ എന്റെ അമ്മ ഇങ്ങനെ പറയും അനക്ക്‌ ആരെയെങ്കിലൊക്കെ നോക്കി കൂടെ അപ്പൊ ഇത്ര ഇടങ്ങാറല്ലേയേനല്ലോ ഏ ആഹ് അങ്ങനെ പറയും ഇത് പെ പെണ്ണ് കാണാൻ പോകുമ്പോ ഒക്കെ ഓരോരോ മൊടക്കാണേ ഉം ഇത് എന്തേലും ഒരു കൊറവുണ്ടാവും ആഹ്
കാണുമ്പോളല്ലേ ശെരിയാവുള്ളു അങ്ങനൊണ്ടല്ലോ
ത്തണ വരേ ഇണ്ടാവും മണ്ടിപ്പാച്ചില് ഉം പിന്നെ അതങ്ങ് ശരിയാവുവേയും ചെയ്യും ത്തി കിട്ടണം എന്നിട്ട് എന്താ ചോറിന് കറി ഏ ചിക്കൻ മാത്രേ ഉണ്ടാവൊള്ളോ വേറെ എന്തേലും കറി ഉണ്ടാവോ
പിന്നെ എന്താണ്ട് ഉണ്ട് ഞാൻ നോക്കിയില്ല
ഏ അപ്പൊ ഉച്ചക്ക് കഴിച്ചില്ല
ഉച്ചയ്ക്ക് കഴിച്ചു ഉച്ചക്ക് ചമ്മന്തിയും ചിക്കനുമായിരുന്നു വൈകുന്നേരം എന്താലും ഉണ്ടാക്കി ഉണ്ടോന്ന് നോക്കിയില്ല
ഏ അടുക്കളേൽ കേറലുണ്ടോ
ഇപ്പൊ ഞാൻ ഇന്ന് മറ്റേ ഇവിടെ അടുത്ത് തിരുവാതിരേടെ ഇതുണ്ടായി
എന്ത്
തിരുവാതിര കളിക്കാൻ വേണ്ടി ഓണത്തിന് അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ വന്നേയുള്ളൂ ആറര ക്ക് പോയിട്ട് എട്ട് മണി ആയപ്പോളാ വന്നേ
ആഹ്
ഉം
ഓണം ആവാനായില്ലേ എത്ര പെട്ടെന്നാ കഴിഞ്ഞ കൊല്ല ത്തെ ഓണം തോ കഴിഞ്ഞിട്ടേയുള്ളൂ അപ്പൊ
പെട്ടെന്ന് സമയം പോണ്
ഉം ആഹ് ചെക്കനേ മുണ്ടൊക്കെ എടുത്തങ്ങാണ്ട് ഫോട്ടോയൊക്കെ എടുപ്പിച്ചെന്ന് ഉം അത് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇ ട്ട് തീർന്നിട്ടില്ല അപ്പഴത്തേക്കും അടുത്ത ഓണമായി
ആഹ് ഓണം ആയി
ആഹ് ഞാൻ പിന്നെ വിഷൂന് ശ്രീകൃഷ്ണന് ആക്കും ക്രിസ്മസിന് അപ്പൂപ്പനാക്കും
ആഹ് ആഹ് ഇവിടുന്നും കൊറേ പേരൊക്കെ ആവാറുണ്ട്
ഇപ്പവൊക്കെ എല്ലാരും അങ്ങനെ ചെയ്യലുണ്ട് ഇന്നിപ്പോ ബഷീറിന്റെ എന്തോ ഒരു ചരം ചരമവാർഷികം എന്തായിരുന്നു അതിനൊക്കെ കൊറേ പാ ആഹ് അതിലേതോ ഒന്നാണ് കൊറേ പാത്തുമ്മകളുണ്ട് സ്റ്റാറ്റസില്
ശരിയ ഞാനും കണ്ടായിരുന്നു. ടീച്ചർമാരൊക്കെടട്ടേണത്. ഉം.
പാസ് ആഹ്. പൊക്ക സ്റ്റാറ്റസിന്റെ സംഭവം വന്നതൊണ്ടേയ് സ്റ്റാറ്റസ് സ്റ്റോറി. പ്പന്തേങ്കിലുണ്ടായ അപ്പ സ്റ്റാറ്റസാ.
ആഹ് അത് ശരിയാ.
ഇടാത്തവരുഉണ്ട്ട്ടാ.
ഉം അത് കൊർച്ചുരൊന്നും ഇടൂല്ല പക്ഷേ മിക്കവരും ഇടൂട്ടോ.
ചെ മി ആഹ് ഛെ ചെലവര് പിന്നെ ആവശ്യത്തിനേടുള്ളു ചെലോര് എന്തിനും ഏതിനും അത് ആഹ് ഒന്ന് മഴയ്താ ഇട്ട്
വന്നാലു അതെ, നമുക്ക് സ്റ്റാറ്റസ് കണ്ട മനസ്സിലാവും. എന്തിതാന്ന്
ആഹ്. ചെലോർക്ക് അത് ഇടാഞ്ഞ ഒരു സമാധാനം ഉണ്ടാവില്ല, ക്ക് ചെല സമയത്ത് അങ്ങനെ, എന്തെങ്കിലൊന്ന്ടണം. ഈ ഇട്ടില്ലെങ്കി അത് പോകുല്ലോ ഇ പത് നാല് മണിക്കൂറയ്ഞ പോവല്ലോ അപ്പൊ ഇ അപ്പൊരു താണ് എന്താപ്പ ഞൻടു ത്തത് ടാ
ങ് ഹഹഹ്.
അങ്ങനൊക്കെ ങ്ങള് എങ്ങനെ ഒരു നേരം കൊറേ ആവും ച ഇവൻ ചെൽപ്പെപ്പഴാഒറങ്ങാനൊന്നു- പറ്യൻ ന്ന്പ്പ നേർത്തൊർങ്ണ്ടാവും. കാരണംന്ന് പകല് കൊറെ മുന്നൊർങ്ങിതാ.
അഹ് ആഹ്.
ചെലീസൽപ്പോ ഉച്ചൻെശൊക്കാണ്ട് കടന്നൊറങ്ങിയാ പിന്നെ വൈന്നാരെ നീക്കുള്ളേ. അപ്പ രാത്രി ഒറങ്ങാ നേരം വൈകും. ങ്ങളെങ്ങനെ ഒരുമിച്ചാ കെടക്കല് അതോ സപ്പറേറ്റോ.
ഞാ എപ്പ അം അനി ചേച്ചി അനിയത്തിയ കെടക്കണ ഞാൻ അമ്മേടെപ്പാ.
ഏഹ്.
ഉം എനിക്ക് ഒറ്റക്ക് കെടക്കണം എനിക്ക് ഒറ്റക്ക് കെടക്കണാണിഷ്ടം.
ഏഹ്.
പ്പെവിടെ ഈ റൂമില് കർട്ടനൊന്നുല്ല അതൊക്കെ പിടിപ്പിച്ചിട്ട് വേണം.
ഏഹ്.
ഉം ഒറ്റക്ക്ടക്കണ നല്ലത്.
അതെന്താ.
വേ ഒന്നു ആയിട്ടല്ല.
ഉം അല്ലങ്ങള് പുതിയ വീടാത്.
പുത്യേ വീടാ ആഹ് കൊർച്ചാളായി പൺഞ്ഞിട്ട് ഈ റൂമിലിങ്ങനെ ആരും കെ ടക്കാറ്ണ്ടായില ഭയങ്കര ചൂടാ
ആഹ് ചൂട് കാലം കഴിഞ്ഞല്ലോ ല്ലെ
ആഹ് ഇപ്പ ഇപ്പ ചൂട് മാറിലോ
ആഹ്
ഉം അപ്പങ്ങനാണങ്കി കടക്കാന്ന് വിചാരിക്കുന്നു
അമ്മന്തേ പണിക്ക് പോവ്ണ്ടാ
ഇല്ലില്ല
ഏഹ് അച്ഛം മാത്രലേ
ആഹ് അമ്മങ്ങനെ തൊഴിലൊറപ്പൊക്കെ ഇങ്ങനെ ഇണ്ടെങ്കി അങ്ങനെ പോവും അല്ലാതെ
തൊഴിലൊറപ്പ് നിന്നല്ലോലെ ഞാൻ ഇപ്പ വിളിക്കട്ടാ
ആഹ് ആഹ്